ഹലോ
ഒറങ്ങിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
ഇല്ല ഒറങ്ങീട്ടില്ല-
ഉം എവിടെക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഒറങ്ങാതിങ്ങനെ ഇരിക്ക്ന്ന്-
ആഹ് ഇല്ല എന്താണ്- എന്താണ് പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ് വീട്ടിലൊക്കെ പോയി നിന്നിട്ട് എന്തൊക്കെയാ വിശേഷം-
എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില് ഇപ്രാവശ്യം പോയിട്ടില്ല ഇങ്ങളൊക്കെ പോയിട്ടുണ്ടായിന്നോ?
ആഹ് ഞങ്ങളൊക്കെ പോയിന്ന്- ഞങ്ങള് പോയി ഞങ്ങക്കൊരു മരിപ്പുണ്ടായി അപ്പൊ പിന്നെ കൊറച്ച് കയിഞ്ഞ് ഇങ്ങട്ടന്നെ പോന്നു-
ഉം പോയി നിന്നിട്ടില്ലേ മാന്റെ വീട്ടിലെന്നു- ട്ടിലൊന്നും പോയിട്ട്- മടിയാണില്ലേ? മ് മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവ് അതുകൊണ്ടാ ഇക്കാരം പോരാത്തത്-
എന്നാലും സ്വന്തം വീടല്ലേ-
സ്വന്തം വീട് അല്ലല്ലോ - സുഖഇല്ലായിമ മക്കൾസ്ക്കെ അസുഖൊക്കെ എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ടായിട്ടുണ്ടാവും അപ്പൊ അതോണ്ടൊക്കെ ആയിക്കും- പോരാതിന്ന്-
ഉം അതിക് ഇക്കാറില്ല അതുകൊണ്ടായിരിക്കും-
ആഹ് അതണ്ടയിക്കാരം അല്ലാതെ മുമ്മാരൊക്കെ മക്കളെ വിട്ടിട്ട് പോവാതിരിക്കൂലല്ലോ- അങ്ങനെ പോണ ഉമ്മമാരൊന്നുല്ലല്ലോ എന്തെങ്കിലൊക്കെ പ്രോബ്ലംസ് ഓലെ- ഓലക്ക് എന്തെങ്കിലൊക്കെ പ്രോബ്ലംസ് ഇല്ലാതെ പോര അങ്ങോട്ട് പോവാതിരിക്കൂല്ലല്ലോ-
എല്ലവരും ഡൗളി കർ-
എന്തൊക്കെയി അവിടെ എന്തൊക്കെണ്ടായിനി അവിടുത്തെ വിശേഷങ്ങള്-
അവ്ടെന്താ ഞങ്ങള് ഞങ് ക്ക് പുതിയ വീടെട്ക്ക്ന്ന്ണ്ട്. അവടെ വീട്ടിലക്കെ പോയി.
വീട്ടിലൊക്കെ പോയി പ അവിടെ പ്പഎല്ലാരും അയൽ അയൽവാസികളൊക്കണ്ടോ
ഓ അയൽവാസികളൊക്കായിട്ട് മാത്തോളി നാരങ്ങ പറിച്ചു മരത്മന്ന്
മാത്തോളിനാരങ്ങെക്കെണ്ടോ വീട്ടില് മ്മാന്റെ വീട്ടില് ആഹ് അവിടേണ്ട് ലേ വലുതായിട്ട്ണ്ടോ നല്ല വൽതായിട്ട്ണ്ടോ
ആഹ് അത്യാവശ്യം കൊഴപ്പല്ലാതെ ഞങ്ങളെല്ലാരും കൂടി പറിച്ചു. തോട്ടി ഒക്കെട്
തോട്ടിക്കെട്ത്തിട്ട് പറിച്ചു ലേ കൈ ച്ചുള്ളൊക്കെ നല്ല ചുവപ്പ് കളറാണോ മഞ്ഞ
ചുവപ്പല്ല മഞ്ഞ കളറായി
നല്ല മധുരണ്ടായി
അല്ല ഒരു പുളി പുളിമധുരാണ് പുളിമധുരം നല്ലതായിട്ടില്ലായിരുന്നു
അതാ പറിച്ചിട്ട്ണ്ടായിരുന്നത്. ഉപ്പിലിട്ടാ നല്ല അടിപൊളിയ്ക്കാരല്ലോ മാന്തോളി നാരങ്ങാ
ഉപ്പിലിട്ട ഇഷ്ട്ടല്ല അങ്ങനെ തിന്നാന ഇഷ്ട്ടം
അങ്ങനെ തിന്നാനാണെലെ പഷേ ഒന്നാ പറിച്ചത് രണ്ടെണ്ണാ പറിച്ചത്
ഒന്ന്
ഒന്ന് പറിച്ച്ട്ടോള്ളയ്നു ലെ പിന്നെന്താ പിന്നവടെ പോയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളൊക്കെണ്ടാക്കി
ഭക്ഷണം ബിരിയാണി കഴിച്ചു. മമ്മണ്ടാക്കി തന്നു.
മമ്മ ഉണ്ടാക്കിതന്നത് കഴിച്ചു മമ്മണ്ടാക്കേത് വേറാരെങ്കിലാണോ ണ്ടാക്ക്യേത്
മമ്മണ്ടാക്കി തന്നു
മമ്മ അവടെ ണ്ടായ്ന്നോ
മ് മമ്മാവടെ ണ്ടായ്ന്നു
ണ്ടായിന്നൂലെ ആഹ് പിന്നെ എന്തൊക്കെണ് പിന്ന ബീഫ് ബിരിയാണിയ്നു ബീഫ് ഇപ്പ എല്ലോട്ത്തും സുലഭയിരിക്കോല്ലലെ ഈ പെര് പെരുന്നാൾക്ക് ബീഫൊക്കെ ണ്ടാവോലോ
ആഹ് സുലഭായിര്ന്നു.
ബീഫ് ബിരിയാണിക്കെ ണ്ടാകീലേ നല്ല ടേസ്റ്റ് ണ്ടായിര്ന്നോ ബീഫ് ബിര്യാണി
ഓ നല്ല ടേസ്റ്റ് ണ്ടായ്നു.
പിന്നെ എവടെക്കെ വെള്ളക്കെ ണ്ടായിന്നോ
ആഹ് വെള്ളൊക്കെ ഉണ്ടായിര് ന്നു വെള്ളത്തിനൊന്നൊര് പഞ്ചോല്ല അവടെന്നും
ഏ ഇന്റെ മക്കള് ഇന്റെ മക്കള് ഇമ്മാന്റെ വീട്ട്ക്ക്
എത്ര വേണെങ്കിലും യൂസ് ചെയ്യാ ഞമ്മക്ക്
ഇന്റെമ ഇഷ്ട്ടം പോലെ വെള്ളണ്ട്ലേ ഇന്റെ മ മക്കള് മ്മാന്റെ കൂടീക്ക് വിര്ന്ന് നപോയി ഇന്റെ വീട്ട്ക്ക് അപ്പ അവടെ മോട്ട്റൊക്കെ കേടന്നു അവ്ട്ത്തെ വെള്ളൊക്കെ മുക്കി മുക്കീന്റെ അനിയത്തി മുക്കി കൊടുത്തിട്ട് കുടിച്ചാണ് ന്നൊക്കെ പറഞ്ഞു അനിയത്തി ഓള് എക്സ സൈസായിന്നൊക്കെ പർഞ്ട്ട് ണ്ടങ്ങനെ മുക്കി എന്നൊക്കെ പറീണെട്ടു. ഓള് ഭയങ്കര വിറ്റാ
ഓളെ വിറ്റ്കളൊക്കൊന്ന് പർഞ്ഞാണിം
അങ്ങനെക്കെ പറഞ്ഞേട്ടു.
ഓളെ വിറ്റുകളളൊക്കെ പർഞ്ഞേരോ എന്തൊക്കെ പറേല്ന്ന്
ഓളെ വിറ്റ് പറഞ്ഞാ ഓള് തൊള്ള തൊറന്നാ വിറ്റ്യേക്കാരം നല്ലരസാ ങ്ങളെ ങ്ങളെ വീ അവടെ പോയിട്ട് അവടെ എന്തൊക്കെ വീറ്റുകളൊക്കെ നടന്ന്ട്ട്ട്ടുണ്ടായിന്ന് മ്മാക്ക് അനിയത്തിമാരക്കെ ണ്ടായ്ന് മ്മാക്ക് അനിയത്തിമാരൊക്കെ ണ്ടായ്ന്നോ
മ്മക്ക് അനിയത്തിമാരോക്കെണ്ട് മ് അവരൊക്കോരോ വർ ക്കിന്റെ തെരക്കില് പോയിക്കാര്ന്നു.
വർക്കിന്റെ തെരക്കില് പോയ്ക്കേന്
മ് ങ്ങളെ എന്തൊക്കേ വിറ്റ് എന്തൊക്കേ
എന്താ വിറ്റ് വിറ്റ് പറയാനെന്താണ് ഭയങ്കര വിറ്റാണ് വർത്താനം പറയുമ്പൊക്കെ നല്ലൊരു എന്ത് പറഞ്ഞാലും നല്ലൊരു കോമഡി കാരം പിന്നെ ഒരുപാട് കോമഡി കേട്ടിരിക്കാനുള്ള സമയയോണ്ടാവല്ലോ അയിന്റെ എടേകൂടി കേക്കാന്നല്ലാതെ വെറതെയിരിക്കുമ്പോ അങ്ങനെ വെറുതെങ്ങനെ ഇരിക്കാൻ കഴി കേടാ അപ്പള വിറ്റഴിക്കോള്ളൂ
ആഹ് ആവിട്ന്നുണ്ടല്ലോ ടൈം കെടക്കാനായില്ലോല്ലേ
കിടക്കാനൊന്നായില്ല ഇന്നിപ്പോ കുറച്ച് സമയൊക്കെ ഇങ്ങനെ വെറു ഇങ്ങനെ ഇരുന്നപ്പൊങ്ങൾക്കൊക്കെ വിളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കാണ് അപ്പൊ എന്താണ് നിങ്ങള് ഒറങ്ങാറായോ
ഞാൻ ഒറങ്ങാനൊന്നും ആയിട്ടില്ല കെടന്നിട്ടോണ്ട്
കെടന്നോ
ആഹ കെടക്കാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിയൊക്കെ ആവും
കെട ആ കെടക്കണല്ലേ അങ്ങനെ എന്തൊക്കെയാ പിന്നെ പെരുന്നാൾക്ക് പിന്നെ വേറെടക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടായിന്നോ
എവിടെയും പോയില്ല ഇവിടെ ഹസ്ബൻഡ് ഇല്ലാതൊണ്ടേ ഹസ്ബൻഡ് ഇണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോവലും വരലും ഒക്കെണ്ട് നമുക്കിപ്പോ ആകെ പോവാനുള്ളെ ഹസ്ബൻഡ് ഇല്ലാത്തോണ്ട് ഉമ്മന്റെ വീട്ടി ല്ക്ക് മാത്രമണ് വേറെടെയും പോവൂല ഹസ്ബൻസ് ഇണ്ടെങ്കിൽ അമ്മ്ക്ക് വേറെ എന്ത് കൊറെേ സ്ഥലത്ത് പോവാണ്ട്
ഹസ്ബൻഡ് വെളിയിലായിരിക്കൂല്ലേ ഹസ്ബൻഡ് വെളിയിലായിരിക്കൂല്ലേ വെളിയിലേട്ട് പോയി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വെളിയിലോട്ട് പോയിട്ടുണ്ടായിന്നോ
ആഹ വെളിയിലോട്ടൊക്കെ പോയി വന്നതാണ്
അവിടൊക്കെ പോയിട്ട് നല്ല എൻജോയ് ചെയ്തിണ്ടാവുല്ലേ അവിടെ പോയിട്ട് ട്ട് എല്ലായിടത്തൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോല്ലേ
ഓൻ പിന്നെ അടിപൊളിതന്നെ
ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ കാണാന്
ഉം ഒരുപാട്
അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ അടിപൊളിയാണോ
നമ്മടെ നാട്ടിൽ അത്രൊന്നുല്ല
അത്ര ടേസ്റ്റ് ഉണ്ടാവൂല്ലേ അവിടന്നൊക്കെ എന്തൊക്കെ ഇണ്ടാക്കി അവിടുന്ന് ഇവിടെ വന്നിട്ട് എന്തൊക്കെ പിന്നെ ഇണ്ടാക്കി പഠിച്ചോ എന്തെങ്കിൽ അവിടുനൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കു വച്ചിട്ട് വീട്ടില് വന്നിട്ട് ഇണ്ടാക്കിട്ടുണ്ടായിനോ
ഇല്ല ഒന്നും ഉണ്ടാക്കിട്ടില്ല
അവിടെന്ന് പോയി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിൽ നാട്ടിൽ വന്നിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല വെളിൽ പോയിട്ട്
ഇല്ല ഇല്ല വീട്ടിൽ പോയിട്ടൊന്ന് ഉമ്മ ഒന്നും ഉണ്ടാക്കാനയിക്കൂല ഉമ്മാക്ക് അന്നെ അടുക്കളേല് ഫുള്ള് കേറണം അതും അത്കൊണ്ട് മ്മക്ക് ഒന്നുംണ്ടാക്കനായിട്ട് ടൈം വന്നിട്ടില്ല
അങ്ങനെയാണോ ഫുള്ള്മ്മ ആയിരിക്കുലെ ഇണ്ടാക്കിയെ അത്കൊണ്ട് ഉമ്മ നല്ല ഉമ്മയാണല്ലോ
നല്ല ഉമ്മയാണ് എല്ലാം ഉണ്ടാക്കും എല്ലാതും ഉണ്ടാക്കും എല്ലാം പരീക്ഷിക്കൂ എന്നും ഓരോ ഡിഫന്റ് ഡിഫന്റ് കടികള് വേന്നേരയ പുട്ടിങ്ങ് കടികള് സ്കൂൾ ട്ടവരനാമ്പോ ഇതിനൊക്കെ മ ഇണ്ടാക്കി വെക്കും
ഏ നിങ്ങളൊക്കെ സ്കൂൾക്ക് പോവലുണ്ടേനു
ഓ അനിത്തിമാരൊക്കെ പോവാറുണ്ട്
ഞാന് ആദ്യൊക്കെ അങ്ങനെയൊക്കെ എല്ലാതും ഉണ്ടാക്കി എടുക്കാറുണ്ടായിരുന്നു പിന്നെ അതിലൊട്ടൊന്നും പോവലില്ല
പക്ഷെ അങ്ങനൊക്കെ ഒണ്ടാക്കി കൊടുക്കണം എന്നാലേ മക്കക്കൊരു
ഇണ്ടാക്കാൻ നമ്മളെ വീട്ടില് സാധനങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണ്ടേ റെഡി ആയി നമ്മള് ഇണ്ടാക്കും റെഡി യല്ലാത്തോണ്ട് റെഡിയാകാണെങ്കി ഇന്നലെപ്പൊ ഞാന് പായസം ഇണ്ടാക്കീട്ട്ണ്ട് അടപ്പായസം പെരുന്നാൾത്ത ബാക്കിള്ളതോണ്ട് ഞാന് ഞാ ഇണ്ടായിട്ട്ണ്ടെങ്കി എല്ലാ സാധനങ്ങളും ഞാണ്ടാക്കും ഞാന് വെറ്തെ കളയൊന്നുല്ല
കാരണം മക്കള് അറഞ അങ്ങനെ പ്രതീക്ഷിച്ച് വരല്ലെ ആഹ് ആഹ്
ഒക്കെ ഞാ ചായ കൊടുക്കും കടി കൊടുക്കും വരുമ്പോ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കി സ്നാക്കായിട്ടൊക്കെണ്ടെങ്കി ചിലപ്പൊ ഞാന് ഇണ്ടാക്കും വീട്ടില് ഇണ്ടാക്ക ഇണ്ടായ സാധ്യത്തിലണെങ്കി ഞാന് ഇണ്ടാക്കിയെടുക്കും അങ്ങനൊകെ ചീ ചെയ്യാറ്ണ്ട് ഞാന് ഇൻക്ക് ഇണ്ടാക്കാനൊന്നും ഒര് മടിയുല്ല സാധനം ഇണ്ടായ ഞാൻ സാധനം ഇണ്ടായ ഞാനെപ്പഴും ഇണ്ടാക്കും
ഇതാക്കണം സാധനണ്ടാവുമ്പൊ ഇണ്ടാക്കാണ് വേണ്ടത്
അതെന്നേ വാണ്ടത്
ഓന് വീട്ടില്ണ്ടായ ഞാന്ണ്ടാക്കും ഇണ്ടാക്കും അതിര്ക്കൂല വെളിയിൽ പോയിട്ട് വീട്ടില് വന്നിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തീക്കീട്ടുണ്ടൊ
ഇല്ലല്ല ഞാനല്ലാ പറഞ്ഞെ
ഇന്റെ മോള് വെളീ പോയിട്ട്ണ്ടായിനു അപൊ ഓള് വന്ന ഇഞ്ചി ച്ചായ ഫ്രൈഡ് റൈസ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെണ്ടാക്കി ഇഞ്ചി ചായെ അത് അവള്ണ്ടാക്കി എട് ഞാന തിമക്കൊന്നും ശ്രദ്ധിച്ചി ഇഞ്ചികെ കുത്തിച്ചതച്ച് ഒക്കെ കാണലൊ ഇഞ്ചിയൊക്കെ കുത്ത് ചതച്ചെടുക്ക്ണ കാണാ ഇന്ന്ട്ട് എന്തണ് പാലൊക്കെ തളപ്പിച്ച് അതിലോട്ട് ഇട്ടൊടുത്
ചിക്കൻ കറി എങ്ങനാണ് കുക്കറില്ണ്ടാക്ക
ചിക്കൻ കറിയൊ ചിക്കൻ കറിയൊങ്ങനെ എള്പ്പത്തിന് ഇണ്ടാക്കിടുക്ക ഇങ്ങനെയൊ ഇഞ്ചി ചായണ്ടാക്കി ഇട്ക്കല്
ചിക്കൻ കറി എങ്ങനെ കുക്കറില്ണ്ടാക്ക
ചിക്കൻ കറീ ചിക്കൻ കറി കൊടുന്ന് ചിക്കൻ കൊട്ന്ന്ട്ട് അങ്ങ്ട്ട് എല്ലോ സാധനങ്ങളൊക്കെ ഇട്ടങ്ങ് ഇണ്ടാക്കാ പ്പ ഇഞ്ചി ചായ മോൾക്കറിയൊ ഇണ്ടാക്കി ഇടുക്കല് എങ്ങനെയാണ്ന്ന്ള്ളത്
ഇഞ്ചി ചായല്ലന്ക്ക്പൊ ചി ചിക്കൻ കറിയാണ് കിട്ടണ്ടത് ചിക്കൻ കറി എങ്ങനെണ്ടാകാന്ന് പറഞ്ഞെരോ
ക്കൻ കറി ഇന്ക്ക് ഇണ്ടാക്കാനറിയൂല
ഉം മധ്മൂത്ത്ണ്ടാക്കാനറിയോ
മധുഹൂത്ത് ഞാന് പെരുന്നാൾക്ക് മധുഹൂത്തൊക്കെ ഇണ്ടാക്കീട്ട്ണ്ടെയ്നു
കുക്കർലാണൊ
കുക്കർലല്ല നമ്മളെ പാ പാത്രത്തിലാ എന്താണ് വായു വട്ട്ള്ള ഒരു പാത്രത്തിലന്നെയാണ് ഞാന് ഇണ്ടാക്കി ഇട്ത്തീന്നത് കുക്കറിലൊന്നും ഞാന് കുക്കറില് ഇണ്ടാക്കിക്കെടുക്ക ഞാന്
നെയ്ച്ചോറ് നെയ്ച്ചോറ്ല് നെയ്ച്ചോറ് എങ്ങനെ കുക്കറ്ല് ഇണ്ടാക്ക പറഞ്ഞേരൊ
നെച്ചോറെന്താ കുക്കറില്ണ്ടാക്കാനൊന്നും ഒര് പണിയില്ലല്ലൊ നല്ല എളുപ്പ ഇണ്ടാക്കി ഇട്ക്കാന് അതൊക്കെ ഞാ പിന്നെ പറഞ്ഞ് തരാട്ടൊ നെയ്ച്ചോറിനൊന്നൊരു പണീല ഇണ്ടാക്കിടുക്കാന്
ന്നാ ഒന്ന് പറഞ്ഞ് തരിം ഇനിക്കിപ്പൊ എന്തായാലും ഇണ്ടാക്കണ്ടീനു അപ്പൊ ഒന്ന്
ഇപ്പ ഇണ്ടാക്കാപോവാണൊ
ആഹ് ആഹ്
ഇപ്പ രാത്രി നെയ്ച്ചോറ് ഇണ്ടാക്ക പോവാണ് അത് രാവിലായിട്ട് അത് നെയ്ച് നെയ്ചോറൊക്കെ ഞമ്മളെ മൊബൈലൊക്കെ അടിച്ച് നോക്കീട്ട്ണ്ടെങ്കില് ഇത്ര സിമ്പിളായിട്ട് കിട്ട നമ്മക്ക് മരിച്ചോറ്ണ്ട് എല്ലാ ഭക്ഷണങ്ങള്ണ്ടാക്ക നമ്മളെ ഫോണിൽന്ന അടിച്ചിട്ട്ണ്ടെങ്കില് ആരും പറഞ്ഞ് തരണ്ട ഒരിവശ്യല്ല അപ്പ തന്നെ ഇണ്ടാക്കി
അല്ല ഞാൻ ഓരോരുത്തർക്കും ഓരോ സജക്ഷനാണല്ലൊ അപ്പൊ ഇങ്ങളെങ്ങനെ ഇണ്ടാക്ക
ഞാൻ ഇങ്ങനെ പോലെ മൊബൈലിലൊക്കെ നോക്കിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കല് അല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കും നെയ്ച്ചോറൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കും പക്ഷെ മൊബൈല് ഒക്കെ നോക്കുമ്പോ ഒരു വേറെന്തെങ്കിലൊക്കെ ഇങ്ങനിടുമ്പോ അത്
അതാ പറഞ്ഞെ നമുക്ക് ഒരാളെ വർത്താനം കേട്ടാലേ എവിടുന്നാന്ന്
അങ്ങനെയൊക്കെ ഇണ്ടാക്കി എടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കല് അതാണ് പിന്നെയൊള്ളത് എന്നാ ആയിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ
നെയ്ച്ചോറുണ്ടാക്കല് പറഞ്ഞേയില്ല